ആഹ കേൾക്കുന്നില്ലേ ആഹ എന്തൊക്കെയാ വിശേഷം
സുഖായിട്ടിരിക്കണ മഴ കഴിഞ്ഞു ഇപ്പ പിന്നെ മൂടിക്കെട്ടി ഇങ്ങനെ ഇരിക്കണം
ആഹ് ഇന്ന് മഴ ഉണ്ടായിരിന്നിയോ അവിടൊക്കെ
ആഹ നല്ല മഴ ഉണ്ടയിരുന്നു
ഏർ നന്ന് ഇവിടെൊന്നും മഴല്ല കേട്ടോ ഒന്ന് എന്ന ഇങ്ങനെ മൂടിക്കെട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ മഴല്ല
ഇന്നലെ ഇവിടെ നല്ല വെയിലായിരുന്നു ഇത്രരി ഒരു ഏഴുമ മണിയായപ്പോൾ നല്ലൊരു മഴ പെയ്തു പിന്നെ രാത്രിയിലൊന്ന്ും മഴ പെയ്തി ഇല്ല രാവിലെ ഇങ്ങനെ ചാരി കൊണ്ട് നികുവായുന് പിന്നെ ഒരു ഏറ്റു മണിക്ക് കഴിഞ്ഞപ്പോഴ തട്ടല്ല നല്ല മഴയാ
ആഹ ഇവിടെ പിന്നെ വൈകുന്നേരം വരെ മഴല്ലായിരുന്നു പക്ഷെ ഒരു അഞ്ചുമണി ഒെ ആകുമ്പോഴ പിന്നെ മഴ തുൊടങ്ങിയത് ഹലോ
അവിടെ നല്ല വെയിലാ
മഴന മൂടിക്കെട്ടി നൽക്കുന്നാണ് പക്ഷെ പെയ്യുന്നില്ല
ആ ഉണി തുടങ്ങാൻ പറ്റുവോ
തൂണി ഉണ ഉണങ്ങൂലാ അ ഒരു മൂടിക്കെട്ടി ങ്ങെനിക്കാണ് മഴ ന്റെരു മഴ ഏ കാറ്റൊന്നുല്ല ഇന്നലെ വൈകുന്നേരം നല്ല മഴ പെയ്തു ചെല ഭാഗങ്ങളിലൊക്കെ നല്ല കാ റ്റൊക്കെണ്ടായി പിന്നെ കരണ്ടൊക്കെ പോയിന്നൊക്കെ പറയുന്നു നിങ്ങൾ കുറച്ച് അപ്രള്ള ഭാഗങ്ങളിലൊക്കെ ഞങ്ങളങ്ങോട്ടങ്ങനെ ഉം പിന്നെ കാറ്റു വന്നിട്ടില്ല.
ഞങ്ങളൊന്ന് റോട്ടി പോയിരുന്നു അപ്പൊങ്ങനെ കാറ്റൊക്ക വീശ്ന്ന് കണ്ടിരുന്നു. ഇവിടെ കാറ്റ് വീശിയൊന്നു ആ സമയത്ത് ഇല്ലാത്തോണ്ട് ഞാ ഞ്ഞില്ല പിന്നെ ആരോടും ഞാൻ ചോയ്ച്ചൊന്നുമില്ല.
ആ ആ ആ കറണ്ടൊക്കെ പോവോ പെട്ടെന്ന്, മഴ വന്നാ പെട്ടെന്
പെട്ടെന്ന് കറണ്ടു പോവും ഞങ്ങളിവിടെ ഇന്നാളൊരു കാറ്റ് വീശീട്ടൊരു മൂ ന്നാലു ദിസം കഴിഞ്ഞിട്ട ഒരു ദിസം കറണ്ട് വന്നത് ആ ന്നു മരം വീണിട്ട്, കൊറേ മരം വീണ് അപ്പൊ ലൈന് ആൻ പതിനഞ്ച് പോസ്റ്റെങ്ങാണ്ടൊടിഞ്ഞു.
അപ്പം വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടൂല്ലേ?
വെള്ളം ഞങ്ങൾക്ക്, ഞങ്ങടിവിടെ ഒരു പാറയുടെ ഏരിയാണ്. ഞങ്ങക്കവിടന്നൊരു കൊളത്തീന്നടിക്കാ വെലിയൊരു കൊളോണ്ട് അ പറ്റാത്ത കൊളാണെ, അപ്പൊ അവിടുന്ന് ഞങ്ങ് ങ്ങനിവിടുള്ളവർക്കൊന്നും അങ്ങനെ കിണറില്ല. അപ്പവിടുന്നിങ്ങനടിക്കും. പ്പിങ്ങനെ അത് മര ടാങ്ക് മറച്ചിട് ട്ടുണ്ടായിരുന്ന വെള്ളം അടിച്ചു. അത് കൊറച്ച്സത്തേക്ക് ഒണ്ടാരുന്നു എല്ലാരും കൊറ ചിച് കൊറച്ചീസം ഉപയോഗിച്ചു അങ്ങനെ.
ആ കരണ്ടില്ലാത്തപ്പോ ഒന്ന് കരുതി ഉപയോഗിക്കൂല്ലേ?
ആ അങ്ങനെ ഉപയോഗിച്ചു.
ആ ആ ഉം ഉം ആ മഴ പെയ്യുമ്പോ ആ പുറത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാലോ കുടിക്കാനും വെക്കാനുക്കെ ഉള്ള ആവശ്യങ്ങൾക്കെല്ലാത്തിനും- ഉപയോയ്ക്കാലോ.
ആ ആ പിന്നെ അടുത്ത് പൊഴയുണ്ടായിരുന്നു അപ്പൊ പൊഴേ പോയലക്
ആ ആ ആ അതെ ആ അതുകൊണ്ട് വല്ല്യ ബുദ്ധിമുട്ടുണ്ടാവി ല്ലില്ലേ കുളീന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിയ്യല്ലോ? അല് ക്കന്നേം കുളിക്കുന്നയൊക്കെ കാര്യങ്ങള് ഉം ഉം
പുഴയില് വെള്ളം കൊണ്ട് കുഴപ്പമില്ല മഴയാവുമ്പോ ന്ന് ചിലപ്പോെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഇങ്ങനെ മല മലവെള്ളം വരു നമ്മൾ നോക്കണം മഴവേനക്കാലത്ത് പുഴ പറ്റത്തൊന്നുമല്ല എന്നാലും ഒഴുക്കൊക്കെ ഇങ്ങനെ കുറെയും അത്ര മാത്രം
ആ് സ്ഥിരമായിട്ട് കുളിക്കാനൊക്കെ പോകോ
ഞാൻ അലകും മോൻ പോയി കുളിക്കും മോന് അവിടെ നീന്തല് പഠിക്കും ചെയ്തെ
ആഹ് ങ്ങൾക്ക് നീന്താനൊക്കെ അറിയോ
എനിക്കറിയത്തില്ല മോൻ ഇങ്ങോട്ട് വന്ന മോൻ ആദ്യം ഭയങ്കര പേടിയായിരുന്നു കേട്ടായനൊന്നും വെള്ളത്തിലൊന്നും ഇറക്ക ത്തില്ലായിരുന്നു പിന്ന ഇവിടെ ഞങ്ങ ഇങ്ങോട്ട് ത പുഴേന്റെ അടുത്തോട്ട് താമസം മാറിയപ്പം പിന്നെ വെള്ള പോയിപോയി ബയ്ങ്കര ധൈര്യ
ഉം നീന്തക്ക അറിയുന്നത് നല്ല കാര്യമാണല്ലോ ഇത്
ആഹ എനിക്കറിയത്തില്ല ഞാൻ പറ മലവെള്ളം വരുമ്പോൾ നീ നോക്കോ ചാടി പിടിക്കാനന്നും പറ്റത്തില്ല എനിക്ക് നീന്താ അറിയത്തില്ല കുഞ്ഞെ കുഞ്ഞുഞ് നോക്കണംട്ടോന്നൊക്കെ പറഞ്ഞട്ട് ഞൻ പുഴേറക്ക ഞാനും കൂടെ പോം ന്നിട്ടലക്കീട്ടൊക്കെ തിര
ഉം പെട്ടെന്ന് മലവെള്ളമൊക്കെ വരുമോ പുഴല്
മ മലൽ ഇങ്ങനെ മഴ പെയ്യുമ്പോ അവിടെ വെള്ളംചാടും നമുക്ക് കാണാൻ പറ്റും അപ്പൊ പെട്ടെന്ന് എല്ലാവരും കയറും
ആഹ ശെരി അപ്പൊ പേടിക്കണം അല്ലെ അങ്ങനൊക്കെ ആവുമ്പോ
ആ അങ്ങനോക്കെയാവുമ്പോൾ പേടിക്കണം വെള്ളത്തിറങ്ങിയ പിന്നെ റത്തില്ലേ ഞാൻ കളിച്ച് കുളി ളിക്കാന വന്നന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് രണ്ട മണി
ഉം ഇവിടെ ഞങ്ങളവിടെ പൊഴണ്ട് പൊയൊക്ക് മക്കളൊന്നും വിടൂല പിന്നെ ഇൻക്കും അറീല്ല എന്നെങ്ങട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത എന്റെ വീട്ടില് പോഴെവെള്ള അങ്ങനൊന്നുമില്ല തോണ്ട് പറയില്ല ആ അതെ എനിക്കും അങ്ങനെ തന്നെ പിന്നെ ഇവിടെ കനാലിണ്ട് ഇങ്ങനെ പിന്നെ പുയേന്ന് വെള്ള അടിക്ക്ണ അപ്പൊ അതീന്ന് ആ അപ്പം അതീക്ക് മക്കളൊക്കെ പോകും ഇതേപോലെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ കേറി ഇങ്ങട് വരുള്ളു വിളിക്കാൻ പോയാല് നല്ല രസ കുട്ടികൾക്കൊക്കെ നല്ല രസ ഉം
ക്കാര് കൊറെ പൊറത്തുന്നൊക്കെ വന്നിങ്ങനെ കുളിക്കുവായിരുന്നു വെള്ള ഇല്ലാത്ത സ്ഥലത്ത്ന്നൊക്കെ ഇങ്ങനെ വ്യ ക്കേഷൻ ആയൊണ്ട് ടൈമി ൽ വന്ന പിള്ളേരൊക്കെങ്ങനെ വരുവായിരുന്നു
ഉം കുട്ടികൾക്കൊക്കെ നല്ല രസാണല്ലോ
ആ പിന്നെ കൂട്ട് കൂടിയാ പിന്നെ അവരങ്ങോട്ട് കേറ ത്തില്ല അവൻ കേറിയിട്ട് ഞാൻ കേറാ ഇവൻ കേറിട്ട് ട്ട് ഞാൻ കേറാന്നും പറഞ്ഞ്
ഉം ഉം ഉം അതെ
ഉം
പിന്നെന്താ ഫുഡൊക്കെ ആയോ കയിക്കാനായോ
കളിക്കാനായില്ല രാവിലെ വെച്ചു സ്കൂളിൽ പോണ്ടോണ്ടേ
ഉം ഉം ഉം ഉസ്‌കൂളിൽ പോവാനാമ്പോളേക്കിലും ഫുഡ്‌ക്കെ ആവാമ്മക്ക് ല്ലേ
ആ ഫുഡ്‌ ഒക്കെ ആവും എട്ടേക്കാലവുമ്പോഴത്തേക്കും വണ്ടി വരും അപ്പൊ അതിന് മുന്നേ എല്ലാം റെഡ് ഡിയാക്കണം
ആ അതുകൊണ്ട് പണിയൊക്കെ നേരത്തേ കഴിയല്ലോ ല്ലേ എന്തെങ്കിലും ഇണ്ട് അങ്ങനെ എന്തെങ്കിലുക്കെ ഉണ്ടാകുമ്പോ നമ്മ പെട്ടെന്ന് റെഡിയാക്കുവല്ലോ
ആ പിന്നെ ശനിയാഴ്ച മാത്രം ഇച്ചിരി താമസം എല്ലാ ശനിം ഞാറാഴ്ച അവധ്
ആ ആ അതെ അപ്പം പണിയൊന്നും കയൂല്ല
ആ അപ്പൊ എത്ര നേ എത്ര തിരക്കിട്ട് പണിതാലും പണി തീരത്തില്ല പണി പിന്നേം പിന്നേം വന്നോണ്ടിരിക്കും ഉം
ഇങ്ങളെന്തെങ്കി ചെയ്യുന്നുണ്ടോ?
ഇല്ല ഞാൻ പ്രത്യേകിച്ച് അതൊന്നും ചെയ്യുന്നില്ല.
ഉം ഉം ഉം ഉം ഉം ഉം തയ്യല്ല പറയോ?
തയ്ക്കാൻ അങ്ങനൊന്നും അയ് അറിയത്തൊന്നുല്ല ഞാനിങ്ങനെ ഫോണി കൂടെ നോക്കിെ പാന്റ് നോക്കി വെട്ടി തയ്ച്ചു രണ്ട് മൂന്നെണ്ണം ഒക്കെ തയ്ച്ചു. ന്നെ ചുരിദാറിന്റെ ടോപ്പ് ഒക്കെ തയ്യ് ക്കാൻ നോക്കുന്നു അങ്ങനൊക്കെ.
ഉം. പിന്നെ അവന നമ്മളെ സ്വന്തം ആവശ്യങ്ങൾ കീറിയതൊക്കെ അടിക്കാൽ മതില്ലേ?
ആഹ് പിന്നെ ഇങ്ങനെ തുണി നമ്മുടെ ഡ്രസ്സൊക്കെ ഷേപ്പ് ചെയ്യാനാണ്. ഒക്കെ ചെയ്യും.
ഉം ഉം വീട്ടില് മെഷീൻ ഉണ്ടോ?
ആ മിഷനുണ്ട് എന്റെ വീട്ടില് ചേച്ചി ചേച്ചിക്ക് എനിക്ക് ഒരു മെഷീൻ ഉണ്ടായിരുന്നു പിന്നെ ചേച്ചി ഇപ്പൊ ഇങ്ങനെ കറന്റെ കുത്തിയാക്കുന്ന മെഷീൻ ഇല്ലേ? നമ്മള് കൊണ്ട് നടക്കുന്നേ അങ്ങത്തെ വാങ്ങിയ ചേച്ചിയടേത് എനിക്ക് തന്നു.
ആഹ് ആഹ്. ഇപ്പൊ നമ്മൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാലോ. ഉം ഉം ചെറിയ കാര്യങ്ങളൊകൊക്കെ,
ആഹ് അപ്പൊ അത് ചേച്ചി എനിക്ക് തന്നു ചേച്ചിക്ക് മറ്റേ പുതിയത് മതി പറഞ്ഞിട്ടെ, അപ്പൊ ഞാന് ഇത് ഞങ്ങള് ഇങ്ങോട്ട് താമസം മാറീപ്പൊ അവിട്നന്ന് കുറേ സാനങ്ങൾ വീട്ടിൽന്ന് അമ്മ കൊറെ സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടിരുന്നു അപ്പൊ അതിന്റെ കൂടെ ഇവിടുന്ന് അതും കൊണ്ടന്ന്, അപ്പൊ അതങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ തയ്ക്ക സമയം കിട്ടുമ്പോ
ആഹ് നമ്മള് വേറൊരാൾത്തുക് പോവണ്ടല്ലൊ.
ആഹ് ഇപ്പൊ പൊററത്ത് കൊടുത്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടത്തുല്ലാ.
ആഹ് അതെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ചെറിയ അടി വിട്ടുപോയത് അങ്ങനത്തതൊക്കെ അതൊക്കെ നമുക്ക് തന്നെ ചെയ്യാലോ, നമുക്ക് ചെറുതായിട്ട് അറിഞ്ഞാല്. ഹലോ!
ഏഹ് കേൾക്കുന്നില്ലേ?
ഏഹ് നെറ്റ് പ്രശ്നൊണ്ടോ? ആ ഉച്ചക്കത്തേക്കൊക്കെയായി ക്ലീനിങ് ഒക്കെ, ആ ആപ്പൊ കേക്കുന്നുണ്ട് ഇടക്കൊന്ന് നെറ്റിന്റെന്തേ. പ്രശ്ന വന്നതായിരിക്കും.
ആഹ് ഇപ്പൊ മൂടിലായതുകൊണ്ട് വീട്ടന്നൊ വിളിച്ചാ അമ്മയൊക്കെ പറയും കിട്ടുന്നില്ല കിട്ടുന്നില്ലന്ന്.
ആഹ് ആഹ് നെറ്റിന്റെ പ്രശ്നം റേഞ്ചിന്റെ പ്രശ്നമൊക്കെ വരുമ്പോ ഉള്ളതായിരിക്കും ഉം
ഉം നിങ്ങൾ കൂടെ ഒരുമിച്ച കഴിക്ക
ആഹ് ഒരുമിച്ചന്നെ കഴിക്കാ ഹസ്ബൻഡ് ഒരു പള്ളിയിൽ പോയിട്ടുണ്ട് വെള്ളിയല്ലേ അപ്പൊ ആഹ് അപ്പൊ വന്നിട്ട് ഞാനും മക്കളും ഉം മക്കള് ഇന്ന് സ്കൂൾ ഉള്ള ദിവസാണ് ആ സ്കൂള് പോയി ഉണ്ട് മോള് ഇന്ന് സാധാരണ ശനിയാഴ്ചയാണ് മോൾക്ക് ഇണ്ടാവ പിന്നെ ഈ ആഴ്ച എന്താ ഇന്നാണ് ലീവ് നാളെ ക്ലാസ് ഇണ്ടെന്ന പറഞ്ഞേ
ആ
ഉവ്വ ഓള് മോള് ഇണ്ടെന്ന് ഇവിടെ
ആ രണ്ടാഴ് ശനിയാഴ്ച്ചയാണോ
അതെ സാധാരണ പിന്നെ ശനി ലീവാണ് പക്ഷെ ഈ ആഴ്ച്ച ഇനി ഇപ്പ എന്തുവാ പ്രശ് ശ്നം കൊണ്ടാണോ അറിയില്ല ഇന്ന് ഇന്ന് ഒയിവാണ് നാളെയാണ് ക്ലാസ്സെന്ന് പറഞ്ഞത് സാധാരണ അത് വേറെയെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും സ് സ്കൂളങ്ങനെ വെച്ചതാണോ എന്താ അറിയില്ല എന്തായി ക്കും സാധാരണ വെള്ളി ഉള്ള ഉള്ള സ്ക്കൂൾ ആണ് അല്ല അടു ബസ്സിന് പോണം കൂടുതല് ദൂരമൊന്നും ഇല്ല എന്നാലും അടു ത്ത നാട്ടിലാണ്
ആ ആ ഞങ്ങക്ക് ഇവടന്ന് ജീപ്പിന് പോണം
ആ ജീപ്പായിരിക്കൂലെ
സ്കൂളിൻ്റെ ജീപ്പാ വരുവാ ജീപ്പ് നറച്ചു കുട്ടികളുണ്ട് അ അങ്ങനെ പോവും
ഉം ഉം ഉം ഉം ശരിയ വൈകുന്നേരം കൊറെ ആവോ ടൈമ് എത്താൻ
ടൈം അങ്ങനെ കറങ്ങി പോവുമ്പോ കുറച്ച് സമയമുണ്ട് അല്ലാതെ പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളു പക്ഷെ ഞങ്ങള് ബസ് പോവാൻ ഞങ്ങള് ബസ്സ് അങ്ങനെ ഇല്ല രാവിലെ എട്ടേ മുക്കാലിന് ഒരണം രണ്ട് മണിക്ക് ഒരണം പിന്നെ അഞ്ച് മണിക്ക് ഒരണം അങ്ങനെ മൂന്ന് ടൈമില് ബസ്സ് സ്സൊള്ളു അപ്പൊ നമുക്ക് പോ റോട്ടി പോണേൽ ഭയങ്കര ബുദ്ധിമുട്ടാ സ്വന്തം വണ്ടി ഉണ്ടെങ്കിലെ അല്ലെങ്കി ഓട്ടോയ്ക്ക് വരുവാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രു രൂപക്കെ ആവും
ആ ഡൈയ്ലി ആവോ
ആ അങ്ങോട്ട് പോവാൻ ഇരുന്നൂറ്റമ്പതാകും പിന്നെ തിരിച്ചു വരണേ വേറെ പിന്നെ കൊടുക്കണം ആ അപ്പൊ സ്വന്തം വണ്ടിയുള്ള അല്ലെങ്കി ബസിന് ഇപ്പ എട്ട് മണിക്ക് പോയാ പിന്നെ പത്ത് മണി വരെ അവിടെ നിക്കണം അല്ലെങ്ക ത്തിനുള്ളില് രണ്ട് മണി വരെ അവിടെ നിക്കണം പെട്ടെന്നുള്ള ആവശ്യങ്ങക്ക് പോകാൻ പറ്റില്ല കൊറേ ആവശ്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ
ആ ആ ശരി
ആ അതുകൊണ്ട് എപ്പഴു എപ്പഴുവൊന്നും പോത്തില്ല എല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഒരുമിച്ചാ പോവാ ഉം
ഉം
പിന്നെ കുറേ നാള് ബസ്സില്ലാരുന്നു റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് അപ്പൊ ഒന്നും പോവാനേ പറ്റത്തില്ലായിരുന്നു പിന്നെ ഇതി താ ഇത് ഇങ്ങനെ കൊറോണ വന്ന സമയത്ത് ബസ് നിർത്തിയിരുന്നല്ലോ പിന്നെ ബസോടാതായി
ആഹാ ആം
എന്നിട്ട് ഇവിടുന്ന് ഓരോരുത്തർ വണ്ടില്ല അങ്ങനെ അങ്ങനെ ഞങ്ങള് നിവേദനം കൊടുത്ത് അങ്ങനെയൊക്കെ ആയിട്ടാ പിന്നെ ഞങ്ങക്ക് പിന്നേം ബസ്സ് വന്നത്
ഉം ഓക്കെ എന്നാല് നമ്മള് പിന്നെ വിളിക്കാട്ടോ
ആ ഓക്കെ ഓക്കെ